ഹലോ ആ കേക്ക്‌ണ്ടോ?
ആണ്ട്
ഉം അത് സൗണ്ട് കൊറവാണല്ലോ?
പോണോ
ഏ
ഹലോ കേ കേൾക്കുണ്ട് പക്ഷേ സൗണ്ട് കുറവാണ് വല്ലാ കേൾക്കന്നില്ല.
പിന്നെ ചായടിച്ചോ? അലോ?
ഇപ്പോളാ കേൾക്ക്‌ണ്ടോ?
കേൾക്ക്‌ണ്ട് ആ കൊഴപ്പല്ല.
അ ആ റേഞ്ചിന്റെ പ്രശ്ന ആവും ഏനെ
ചായ കുടി കെയ്ഞൊ?
ആ ചാടിക്കെഴിഞ്ഞു മക്കളൊക്കെ ഒന്ന്ങ്ങാണ്ട് ബ്ടെ
എന്താ പണിന്നട്ട്.
എങനെ
എന്താ പണിക്കിയ.
ആ ഞാൻ വടെ ചെറുതായിട്ട് പണിണ്ട്‌ അപ്പോ അങ്ങനെ പോന്നത ഹസ്ബന്റ് ഇവടെ കാട് വെട്ടാൻ വേണ്ടി വന്നത്. ണ്ട് സ്ഥലത്ത് അപ്പൊ അയ്ൻ ഇങ്ങനെ പോന്നടുത്തതാ ആ എനെ
അങ്ങാടിയിലാണോയ്ക്ക
അങ്ങാടിയിലല്ല.
ഉം മക്കളെക്കേടെന്നട്ട് കളിക്കാൻ പോയതാ.
മക്കള് വീട്ടിലുണ്ട് ഇവിടൊരു അഞ്ചസെന്റ് സ്ഥലണ്ട്. അവടെയ് കഴുങ്ങും തൈ വെച്ചിട്ടുണ്ട്. അപ്പൊ കാട് പിടിച്ചിട്ടാ വെട്ടാൻമാണ്ടി പോന്നപ്പോ ഓരോ കൂടെ അങ്ങനെ പോന്നതാ.
ങേ കൃഷിയൊക്കെ ണ്ടോ ന്നട്ട്.
ഇതില് കൗങ്ങ്ന്തായി ണ്ട് വായ ച്ച്ക്കണ്. വായകൻ വ
അവടെ വീട്ടിലോ വേറെന്തിയെണ്ടോ?
ആ ന്റെ അവടെ വീട്ടില്ണ്ട് പാടണ്ട്.
അ ആഹ്
പാടത്തും കഴിങ്ങ്ണ്ട്.
ആഹ് മക്കളൊക്കെ ചെറിയ ഇന്ക്കും ഒരാളാണ് ഓന് അംഗലവാടില്ല.
അംഗലവാടിയിലോ? ആ
ഉം ഉം ഒരു കുട്ടിയൊള്ളേ.
ഇയാളെന്തേലും ജോലിക്ഓണ്ടോ
ഇല്ല പോണെന്നില്ല പോണം എന്തേലും തൊക്കെ നോക്കണം അയ്ന് ഓൻ ചെറി കു കുട്ടിആയൊണ്ട് അങ്ങനെ വച്ചിക്കേനു ഇപ്പ അംഗലവാടി ചേർത്തിണ് ഇനി ഒന്ന് സെറ്റ് ആവട്ടെ ഇപ്പഴും സെറ്റ് ആയില്ല കരിച്ചിലും മുറിച്ചില്ല വേറെ ആരേ ഏൽപ്പിച്ച് പോരാനും പറ്റൂലേ ഞാന കൊണ്ടാക്കി അവിടെ ഒരു നൊളോളി കഴിഞ്ഞിട്ടേ പോരാറ്റുള്ളു ഉം പിന്നെ രാവിലിം മേനക്കട്ന്നെ കൊണ്ടേയാക്കറ്ഞ്ഞാലെയ് ഉം കുളിക്ക്യപറഞ്ഞാലും വെര്ല ച്ചായുടിക്കാ പറഞ്ഞാലും വര്ല്ല മണ്ടി വീട് മൊത്തം മണ്ടിപ്പിച്ചും
ഒക്കങ്ങട് മല്ലിക്കെട്ടി നോക്കിട്ട് വാണ്ടി വരുല്ലേ
ഉം പിന്നങ്ങനെ കെയ്യട്ടേ വിചാരിച്ച് ഞാനൊരു കോയിസട് ആഹ് രാത്രിക്ക് ആ രാവിൽതന്നെ ഒക്കെ വെക്കും
ആഹ് ആഹ്
ഉം നിങ്ങളങ്ങനെ ഒറ്റ നേരം വെക്ക വെക്കലല്ലേ അതോ നൈറ്റിന് വേറെ
വൈകുന്നേരത്തിന് വെക്കലാണ് ഞാപ്പ അവടെ വള്ളം വെച്ച് പോന്ന്ട്ട്ണ്ട് ന്ന് കൊറച്ച് ചോറ്ണ്ട് അപ്പൊ ഞ് തളപ്പിച്ചൂറ്റ ചെയ്യ
ഉം
ഉച്ചകത താളിപ്പൊക്കെ വാക്കിണ്ട് ആ മീ ഇത്ണ്ട് പീഫ്ണ്ട് ലേഷം ചൂടാക്കാൻ ആ ആഹ
വീട്ടില് വേറെ ആളിലുണ്ടോ
വീട്ടില് ഇമ്മണ്ട് ഇപ്പണ്ട് ഇന്റെ മൂന്ന് മക്കളും ഞാനു ഹസ്ബന്റും
ഉം അതന്താ ചോറ് രണ്ടാമ വെക്കണംന്ന് അങ്ങനെ ഇത്ണ്ട്
ആഹ് ചോറന്നേണ് എല്ലാരും കഴിക്ക
അല്ല രാത്രിക്ക് പിന്നെ തളപ്പിച്ച് ഊറ്റണം അങ്ങന ഇത് പ്രശ് ഇത്ണ്ടൊയ്ക്ക ഉം വാണ്ടി വരുല്ലേ ഉം
ഇന്ന് ചോർണ്ട് അല്ലെങ്കി ആ വൈകുന്നേരത്തിന് വേറ വെക്കല ഇന്ന് ഇപ്പ ചോറ് കഴിച്ചിട്ട്ല്ല ഇപ്പൊ പണിക്ക് പോയപ്പ അവ്ട്ന്ന് പണിക്കാര കൂട കഴിച്ചു
ഉം അപ്പൊ വാക്കി ഇണ്ടാവുംലേ
ആ അപ്പ ബാക്കിണ്ട് അല്ലെങ്കി ആ വ ഇതാക്കല വക്കല വൈകുന്നേരം
ഉം മെൻക്കടാല്ലേ വൈകുന്നേര ആയാലും പണി എന്നെ
ആഹ് വൈകുന്നേരത്തുണ്ട് അത് ഇപ്പി ഇമ്മി ആവുമ്പോ ഓൽകൊക്കേ പ്രായായതാവുമ്പോ ആ ചൂടൊട്ക്കേതിന്ന കയ്യണങ്കിലയ് ആഹ് ചൂടൊട്ക്ക വാണം ഇപ്പാക്ക് കഞ്ഞിഒക്കെ കു ക്കണെൽ ന്തായാലും കഞ്ഞിവള്ളം വാണം അപ്പൊ തളപ്പിച്ചുറ്റിയെങ്കിലും വാണം ആ വള്ളത്തിന്
ആ ആഹ്
ആഹ്
രണ്ടണ്ണം ക്കളിക
എന്താ അവ്ട്ക്കൊ ഒന്നിച്ചന്നെ ആവൂലേ വെപ്പൊക്കെ
ആ അവടെ രാവിലെനെ വെക്കല് അഥവാ തെയ്യാതാവേ അങ്ങനെ എന്തെലൊക്കെ ആ വാണെങ്കില് രണ്ടാമ വെക്കൊള്ളൂ ഉം വെക്കുമ്പോ രണ്ടേര്ത്തിന് വെക്കും ഉം കൂട്ടാന് ചിക്കകറിണ്ട് ചിക്കം പൊരിച്ചത്ണ്ട് പിന്നെ തേങ്ങ അടച്ച കറിയുണ്ട് ഉപ്പേരി ഇണ്ട്
ഒറ്റ കാണോതാമസം
ഇവടെ ഇമ്മി പിണ്ട് പിന്നെ ഞങ്ങളും ഞാനും ഹസ്ബന്റും കുട്ടിം
ബന്റി നന്ത് ജോലി എന്താ
സെയിൽസാണ്
ഏഹ്
അവ്ടെ ഇങ്ങളെ ഹസ്ബന്റിന്.
ഇവടെ എട് ഓല് ഡ്രൈവറാണ്. അപ്പൊ അവ്ടെ വീ. ല്ലും പാടോം ഇവട ഇങ്ങനെ ഈ സ്ഥലൊക്കെ ഇല്ലതുകൊണ്ടയ് കാട് വെട്ടാന് ആളിം കിട്ടാല്ല ന്നാ തന്നെ നല്ല കൂലിയാണോൽക്ക്. അ ഇപ്പം മിഷീനാണ്ട് സ്വന്തായിട്ട് വാങ്ങിയേക്ക.
അപ്പ അമ്മള ഇഷ്ടത്തിന് നമ്മക്ക് തന്നെ കാട് വെട്ടാലോ.
ആഹ് ഇപ്പ ഈ മയ ആയോണ്ട് വെട്ടിട്ടും കാര്യല്ല പിന്നിം പിന്നിം ആഹ്
കഴിഞ്ഞ പതിനഞ്ച് ദിവസേറ്റേ ആയിട്ടുള്ളൂ ഇവിടെ ചെത്തിക്കോരി നന്നാക്കി വളമൊ ക്കെട്ടിട്ട്, ഈ വളമട്ട കാരണം പുല്ല് നല്ലോണം മൊളച്ചു വന്ന്ന്
ആഹ് ആഹ്, മറ്റെ മൊതലാവും ചെയ്ല അമ്മള്ങ്ങനെട്ക്ക്ട്ക്ക് നന്നാക്കല്. ആഹ്
കാല്ട്ത്ത് വെക്കാനും കൂടെ കഴിയ്യൂല കാട് മൂടീട്ടെ.
ഉം ഉം പിന്നെങ്ങളെന്നെ റെഡിയാക്കലയ്ക്കാരല്ലേ.
ഏഹ്
അപ്പൊങ്ങളെന്നെ കാട് വെട്ടലും ത- കലെ കെലേ റിയ അ... ആഹ് മയാവ്മ്പൊ പിന്നങ്ങനെ ഇപ്പമ്മളെ മുറ്റത്ത്ത അവസ്ഥ ഇതന്നല്ലേ.
മിഷീന്റെ സൗണ്ടോണ്ടെയ് കൊർച്ച് കേക്കാനും ബുദ്ധിമുട്ട്ണ്ട്. ഞാൻ ചെവീക്ക് പതിച്ച് വെച്ച്
ആഹ് ഹ് ഇങ്ങോട്ടുംണ്ട് ആ സൗണ്ട് കേക്ക്-
ഇണ്ട് വരുണ്ല്ലേ, ഞാൻ കൊറേ മാറി നിന്നോക്കി പക്ഷെ അത് നല്ലോം കേക്കോല സൗണ്ട്. എവ്ട്ക്ക് നിന്നാലും.
ഉം, കൊർച്ച് വിട്ട്ന്നാലും കേൾക്കു അത്
പിന്നെന്തൊക്ക?
അംഗലവാടിക്കുട്ടിയായതോണ്ട്ഞ്ഞി രാത്രി പഠിപ്പിക്കാര്ക്കാനൊന്നൂല്ല.
ഏ ഏഹ് പഠിപ്പിക്കാനൊന്നുല്ല്യ. പോയി കിട്ട്ണേനെ വല്ല്യ കി
കേൾക്ക്ണ്‌ണ്ടോ? ഹലോ!
ആഹ്, കേക്ക്ണ്ട് ഇങ്ങട്ട് കേക്ക്ണ്ട് ഒപ്പിക്ക്ണ്ട്, ഹലോ കേക്ക്ന്നില്ലേ? ഹലോ! ആഹ് ഇങ്ങട്ട് കേൾക്ക്ണ്ട്.
ആഹ്, ഞാനൊന്ന് ഒന്നൂടെ മാറി നിന്നോക്കട്ടെട്ടോ. ഇൻക്കൊന്നും കേൾക്ക്ണില്ല. പ്പയോ?
ആഹ്, കേൾക്ക്ണ്ട് പക്ഷെ നല്ല സൗണ്ട്ല്ല. ഇന്നാലും കൊയ്പ്പല്ല, ആഹ് കേൾക്ക്ണ്ട്. ഉം, ഇങ്ങക്ക്ഞ്ഞ് രാത്രി പഠിപ്പിക്കാണ്ടാവോ കുട്ട്യാളെ?
എങ്ങനെ?
കുട്ട്യാളെ പഠിപ്പിക്കാണ്ടാവോ?
ആഹ്, പഠിപ്പിക്കാണ്ടാവും. ചെറ്യേ മോള് രണ്ടാം ക്ലാസ്സില. ഒരുപാട്
ഓഹ്, അത് നാലാം വയ് നാലാം ക്ലാസ്സ് വരെ നല്ല ഇതാണ് പർഞ്ഞേക്ക, വർക്ക്ണ്ട് പർഞ്ഞേക്ക.
ക്ക്കള് പെരും വർക്ക്കളാ. ഉം, പത്തരയാവും ഞാനും ഓളും കെടക്കുമ്പോ. മറ്റോര് ഒക്കെ നേരത്തെ ഓര്ത് കയ്ഞ് കെടക്കും. ട്ടൊ, വല്ല്യാള് ഒമ്പതിലാണ്. രണ്ടാമത്താള് ആ- റിലാണ്. ഓന്റെ കൂടെ ഇര്ക്കണം ഓൻ ആൺകുട്ടിയാണ്. അപ്പ കൊർച്ച് മടിയാ
ഉം, മറ്റെ മ-
മൊ മോള് ട്യൂഷ- ന് പോൻണ്ട്. ഓള് നേരത്തെ കെടക്കും, നേരത്തെണീക്കും വേണം മദ്രസ്ക്കോവാനും. മദ്രസ് വിട്ട്കാണ്ട് ഏഴേമുക്കാല് ആഹ് ഏഴേമുക്കാലാവുമ്പോത്ത്ന് ട്യൂഷൻ തൊടങ്ങും ട്യൂഷൻ കയ്ഞ് ഒമ്പതേ നാപ്പീന് ഉസ് ഉസ് സ്കൂള് തൊടങ്ങും. അത് കയ്ഞ്ഞ് വീട്ടില് തിരിച്ച് വരുമ്പൊ അഞ്ചരയാവും സ് സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നോക്ക് ടൈമില്ലല്ലോ ഉം അപ്പൊ വേഗൊർക്ക് വന്ന്ക്കാണ്ട് കെടക്കോള് ഇപ്പങ്ങനെ പറഞ്ഞ്ക്ക നേരത്തെ കെടന്ന്കാണ്ട് സുബൈയ്ക്ക് നീ നീസ് ഏനീച്ച്ട്ട് പഠ്ച്ചോന്ന് അട്ത്ത വർഷം എസ് എൽ സി ഒക്കെ അല്ലേ
ആഹ് ആഹ് പിന്നെ
ഇയാളെത്ര വരെ പഠ്ച്ചു
ഞാന് പ്ലസ് ടു വരെതാക്കി പിന്നെ പാരാമെഡിക്കൽ നഴ്സിംഗിന്റെത് കോഴ്സ്ട്ത്തീനു അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഇടേല് കൊറോണ ഇന്തൊക്കെ വന്നില്ലേ ഫുള് പ്രാക്ടിക്കല ഒന്നും ക്ലാസ് കിട്ടണ ഫുള് ക്ലാസ്സ കിട്ടണ് പ്രാക്ടിക്കല് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ ഹ്യുമാന്റിസ് എടുത്ത ആളായതോണ്ട് എനിക്ക് ഇതൊന്നും മനസ്സിലാവണില്ല സയൻസിന്റെതൊക്കെ ആയതോണ്ട് എല് പിന്നെ കൊറോണന്റെ ഇതും എങ്ങോട്ടാ പോണ ഒ ഒരു ഇതില്ല ആഹ് ടൈമിലേനി ക്ലാസ്സ് വിട്ന്ന് പിന്നെ അത് നിർത്തി പിന്നെ അതിന്റെ ഇടൽ കല്യാണം അത് പ്രഗ്നൻസി കു പി ക ഇപ്പള പിനൊന്ന് ഫ്രീയാവ്ണത് ഒയിവ് പിന്നെ ഓൻ കുറച്ച് കുറുമ്പ്ണ്ടായോണ്ട് പിന്നെ ഞാവേറെ മെനക്കെടാൻ നിന്നിട്ടില്ല ഫ്രീ ആയിട്ട് എന്തെങ്കിലും കോയിസൊക്കെ നോക്കാ വിചാരിച്ചിങ്ങനെ നിൽക്ക ഉം ഏൽപ്പിച്ച് പോകാനും പേടിയാണ് എല്ലാത്തനെ പോകുമ്പോ അതും ഇതും പറിഞ്ഞ് നിക്കലാണ് അപ്പൊ പിന്നെ പഠിക്കാനൊക്കെ പോക പറിഞ്ഞാല് പിന്നെ നമ്മുക്ക് ഏൽപ്പിച്ച് സ്ഥിരം ഇതാക്കണ്ടേ പിന്നെ ഓർക്കും ഇടങ്ങാറിയിക്കാലോ ഞമ്മുക്കും ഇടങ്ങാറിയിക്കാലോ പൊട്ടിത്തെറുപ്പും കൂടി ആകുമ്പഴെ ആഹ് അപ്പൊ പിന്നെ ഞാൻ പോയിട്ടില്ല ആര്
നിങ്ങളൊക്കെ
ആഹ് എ്മളപ്പോ അതിനൊന്നേരം
മോന് ആഹ് മോനാ മോളാ
മോന്
മോനിലേ ആഹ് ഒരു ഓന് ഉറങ്ങിയാ പിന്നെ കിടക്കാലോല്ലേ മോന് ഉറങ്ങിയാ പിന്നെ കിടക്കാലല്ലേ
ഓനും പന്ത്രട്ടണ്ണി ആവും കിടക്കണെങ്കില് ഉം ഞങ്ങള് കിടക്കണവരെ ഓനും ഉറങ്ങൂല പിന്നെ ഓനകത്ത് ലൊന്നും ഇല്ല ഓനും നേരം വേക്കും ഉച്ചക്ക് ഉറങ്ങില്ലേങ്കിലും കുഴപ്പല്ല പക്ഷെ ഉച്ചക്ക് ഉറങ്ങണാ ഉറങ്ങണെങ്കില് പന്ത്രണ്ട്മണ്യാവും ആഹ് അപ്പ രാവിലക്ത്തൊക്കെ ഇതന്നെ ചോറ ഇതൊക്കെ ഇണ്ടാക്കിയത് എന്തേലും ഉപ്പേരി എന്തങ്കലുംണ്ടാക്കും
വീട്ടില് ആരൊക്കെണ്ട് നിന്റെ വീട്ടില്
വീട്ടില് എനിക്ക് രണ്ട്ത്താത്തമാര് പിന്നെ ഒരു കാക്കയും രണ്ട് ഇത്തത്താരുണ്ട് ആഹ്
ആഹ് ആഹ്
രണ്ട് താത്തിയും ഒരു കാക്കിയും പിന്നെ ഞാനും നാല് മക്കളാണ്
ആഹ് വീട്ടില് പോവല്ലേ ഇനി അടുത്ത വർഷൊന്നും കഴിയൂലല്ലോ മോനേ ചേർ കൊക്കെ ചെയ്താലേ
ഞാനിവിടെ രണ്ടിന്റെ ഇടയിൽ നോക്കണം ഇന്റെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളു ഇന്റോടിക്ക് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ എത്തും ആഹ് രണ്ടിന്റെ ഇടൽ ഒന്ന് ഇണ്ട് വിചാരിക്കണ് അതാണ് ഇവിടെതാക്കിയിട്ടില്ല എന്നാലും അങ്ങനെയാണെങ്കി സുഖാണല്ലോ അവിടുക്കും പോകണ്ട് അവിത്തെ കുറെ കുട്ടികളെ കിട്ടും വരുണ്ട് ആഹ് സ്കൂൾക്ക് ഇവിടന്നും പോവാ അവിടന്നും പോവാ അങ്ങനെ ആഹ് വിചരിച്ച് റിസ്കൊന്നുംല്ല എപ്പ വേണെ പോയി പോര ഉം എപ്പഴും ബസ്ണ്ട് എ മദ്രാസിന്റെ പ്രശ്നണ്ടാവും
ഓ ആഹ് മദ്രാസിന്റെ ഉണ്ടാവൂലേ ആഹ് മദ്രാസെല് ആക്കാന് ആറു വയസ്സൊക്കെ ആവണ്ടേ മദ്രസില് ആക്കണെ ആറ് വയസ്സാവണ്ടെ ല്ലോ ഉം കൊറച്ചും കൂടെ ഒക്കെ നിക്കാ
അതൊക്കെ ദ പറയുമ്പേക്കും പോവുചെയ്യും
ആഹ് അതാറിയുമ്പോത്തിന് പോവും എനിക്കൊക്കെ വെക്കേഷൻ വര ഒന്നു പോയി സമാധാനത്തിൽ നിന്നു
ഉം ഉം
അല്ലെ പിന്നെ പോവും പോരും ഇ ട്യൂഷനും പാടെല്ല ഇളളതുകൊണ്ട് ശനിയും കൂടെ ട്യൂഷനാണ് ഇനി അടുത്ത വർഷം ഞായരും ട്യൂഷൻ ഉണ്ടാവും
ഉം എസ് എസൽസി ആഹ് ഉമ്പോ അവ തീരെ ക്ട്ട്ല്ലോ പര്പാടിണ്ടെങ്കിലും കയ്യില്ലല്ലോ അപോശന്സ്‌ എൽ സി അറിമ്പോയ് ഇപ്പളെപിന്നിം ആഹ് ആഹ് നായിക്കോട്ടെ